ട്ടുന്നുണ്ടോ
ആഹ് കേക്ന്ന്ണ്ട്
ആഹ് പറഞ്ഞോ എന്തൊക്കെണ്ട് വിശേഷം
ആഹ് അങ്ങനെ പോന്നു അവിടെ എങ്ങനെ സുഖല്ലേ
ആഹ് ഇവിടെ കുഴപ്പൊന്നുല്ല ഇപ്പൊ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവിടെ മഴയുണ്ടോ
ഇവിടെ മഴ എത്ര നേരം ഉണ്ടായിരുന്നു ഇടിയൊക്കെ ഉണ്ടായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ വലിയ ചാറിട്ട് പോല അങ്ങനെ
ആഹ് ഇവിടെ നല്ല ഇന്ന് രാവിലെ തൊട്ട് ഏകദേശം നല്ല മഴയായിരുന്നു
ആണല്ലേ ഓ
ഉം പിന്നെ ആഹ് ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുവല്ലേ ഇപ്പോ മഴ ആയിരിക്കും രാവിലെയും വൈകീട്ടും ഒക്കെ
അയ്യോ നമ്മളെക്കെ പഠിക്കുമ്പോ ഇങ്ങനെ മഴയത്തൊക്കെ പോകുന്നത് അതെ ഞാനാണെങ്കി ഇപ്പോ അപ്പനോട് ഇങ്ങനെ ഒന്നാമത് കുട സ്കൂബിടെ തന്നെ ബാഗ് വേണമെന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി
മഴയത്താണെങ്കിലും കുട ഉണ്ടെങ്കിലും കുട ചൂടത്തില്ല മഴ നനഞ്ഞു പോവും
യാ അതെ
റോഡിൽ കൂടെ വെള്ളം കൂടെ ചാടി എടുത്തും മൊത്തം നനഞ്ഞ് കുളിച്ചായിരിക്കും വീട്ടിൽ വരുന്നത് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാ കുഞ്ഞുങ്ങളെ നമ്മള് മഴയത്ത് എറക്കാറു പോലും ഇല്ല
ആഹ് അതെ അതെ
സ്കൂളിൽ പോയാലും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും വണ്ടിയിലായിരിക്കും
ഉം അതെ അതെ മമ്മീന്റെന്ന് ചീത്ത യും അടി ഒക്കെ കിട്ടും. ഇന്നാലും ഇമ്മള് മഴ നനഞ്ഞെന്ന് വരും ഉം
അഹ് അത് തന്നെയല്ലല്ലോ പണ്ടത്തെ വിദ്യാഭ്യാ സം ഇപ്പഴത്തെ വിദ്യാഭ്യാസം തമ്മിലും ഒത്തിരി മാ വ്യെത്യാസോ ഒണ്ട്
ഉം അതെ ആഹ്
നമ്മള് പഠിച്ച സമയത്തൊ ഒള്ളതൊന്നു അല്ലല്ലോ. സിലബസ് ഒക്കെ ഒരുപാട് മാറി.
ആഹ് അതെ അതെ അതെ
ഉം ഇങ്ങളൊക്കെ പഠിക്കുമ്പ എങ്ങനെയായിരുന്നു.
എങ്ങെനെ
അല്ല സ്കൂളിലൊക്കെയേ സ്കൂളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു. ഓടിട്ടതൊക്കെ ആയിരുന്നോ
ഓടിട്ടതെന്ന് വെച്ചാല് അ കോൺക്രീറ്റെന്നെ ആയിരുന്നു. ആഹ് ഫുള്ള്. ഞാൻ പഠിക്കുമ്പോ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് തന്നെ സ്മാർട്ട്ക്ലാസും ക്കേ ആയിരുന്നു. അതോണ്ട് പിന്നെ
ഈ ഈറ്റിട് ഡി പി പി വന്നതിന് ശേഷം അല്ലേ
ആഹ് ഈ കമ്പ്യൂട്ടർ ഒക്കെ എന്തായാലും ഒക്കെ ഒന്നാം ക്ലാസ് തൊട്ടിട്ടെ ഇണ്ടായിരുന്നു.
ഉണ്ടായിരുന്നോ
ആഹ് ഒന്നാം ക്ലാസ് തൊട്ടിട്ട് ഞാ ഗെയിം കളിക്കാൻ വേണ്ടീട്ട് അടി ഇണ്ടാക്കും. ഉം
പക്ഷേ ആഹ് എ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് തോന്ന്ന്നു. നമുക്ക് ഒരു നാല് അഞ്ചൊക്കെ ആയെനു ശേഷവാ നമക്ക് കമ്പ്യൂട്ടറ് നമ്മള് കാണുന്നത് തന്നെ അന്നത്തെ ആ സമയത്ത് ആ ഡി പി പി ഒക്കെ ആ മാറിയ ആഹ് സമയ ആയിരുന്നു അപ്പം കമ്പ്യൂ ട്ടറ് അങ്ങനെള്ള വാ സ്കൂളിലുണ്ട്. പക്ഷേ നമ്മള് അങ്ങനെ ഉപയോഗിക്കാറും എടു ക്കാറൊന്നു ഇല്ല. നമ്മള് വെള്ളിയാഴ്ച്ച ഉസൊക്കെ ആയിരിക്കും ഒരു ദിവസൊക്കെ ആയിരിക്കും ചെ ലപ്പോ ഇതുപോലെ ഈ ഗെയിം കളിക്കാനോ അങ്ങനെ നമുക്ക് അറിയത്തൊള്ളൂ. ഗെയിം കളിക്കാനോ ആ അങ്ങനെ നമ്മള് ആഹ് അല്ലാതെ നമ്മള് അതിനകത്ത് എന്തെങ്കിലും ചെയ്യിക്കാനോ അങ്ങനൊന്നും ഇ ഇല്ല അന്നൊക്കെ ഫസ്റ്റ് ഉം കളറിങ്ങ് വീടെക്കെ വരച്ചിട്ട് ഓരോ രൂപങ്ങള് വച്ച് വീടൊക്കെ വരച്ചിട്ട് ആഹ് കള റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ പിള്ളാർക്ക് എ എനിക്ക് തോന്നുന്ന് ഒരു നാല് ഇപ്പഴത്തെ പിള്ളാരാണെങ്കില് നാല് മൂന്നാം ക്ലാസ് തൊട്ട് കമ്പ്യൂട്ടർഉണ്ട്
ആ ഹ് അതെ അവര് പിന്നെ ജനിക്കുമ്പഴേ ഫോണിലാണല്ലോ
ആഹ് അവർക്ക് പിന്നെ അറിയാം. ഫോണും കമ്പ്യൂട്ട്രറും തമ്മിപ്പൊ വല്യ വ്യത്യാസം ഇല്ലാതോണ്ട്. നമ്മളെപ്പോലെ അന്നൊന്നും ഇതുപോൽത്തെ വല്യ ഫോണൊന്നും ഇല്ലല്ലോ
ഉം അതെ അതെ അതെ
അന്നൊക്കെ ഒണ്ട്. എനിക്ക് തോന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കൊച്ചു ഫോണ്. ടാറ്റ ഇൻഡികോംന്നൊക്കെ പറഞ്ഞ കൊച്ചു ഫോണൊക്കെ ആഹ് എറങ്ങിയ ആ സമയാണ് പിന്നെ നമ്മള് മറ്റേ ഇതെല്ലാര്ന്നോ. വീടുകളല്ലാത്ത വെക്കുന്ന ലാൻ ലൈനുണ്ടല്ലോ ആ ലാൻഡ് ഫോണ് ആഹ് അതുണ്ടോ? വീട്ടിലൊണ്ടായ്രുന്നോ?
ആഹ് പണ്ടുണ്ടായ്ന്നു. പിന്നെ ബില്ല് കൂടുന്നെന്നർഞ്ഞപ്പൊ അപ്പ മാറ്റി. അത് വേട്ച്ചില്ല.
ആ പണ്ടൊക്കെ അതായ്ര്ന്നു തന്നെയല്ല വെ വെല്യ വെല്യ വീടുകളിലൊക്കെ ആയിരിക്കും ചെലപ്പോ ഒരു വീട്ടിലൊക്കെ ആയിരിക്കും.
ആഹ് ആഹ് അത് ആ പണ്ട് കൊറച്ചു മും ഞാ ജെനിക്കുന്നേന് മുമ്പേക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അയ്ന്ശേഷം ഞാൻ ജനിച്ചഴ്ഞ്ഞപ്പോ പിന്നെ പപ് പ്പേടെ കയ്യിലൊക്കെ സുച്ച് ഫോണൊക്കെയിണ്ട്
ആഹ് ആഹ് എനിക്ക് പക്ഷെ നല്ല ഓർമ്മയു ണ്ടോട്ടോ ഞാൻ ഇൻക്ക് തോന്നുന്നു. ഞാൻ ഒരു നാലഞ്ചൊക്കെ ആയപ്പയന്നെ കഴിഞ്ഞപ്പെയ തോണു. ഈ മൊബൈൽ ഫോണൊക്കെ ആഹ് എനിക്ക് ച്ചെ ചെറിയ ഓർമ്മയുണ്ട് ഈ ടാറ്റ ഇന്റിക്കോമിന്റെ ഒക്കെ കൊച്ചു ഫോണായിരുന്നുഅത്. നോക്കിയ
ആഹ്
നോക്കിയ ആ നോക്കിയെടെ ആഹ് ചെറിയ ഫോണൊക്കെ ആയിരുന്നു പിന്നെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടള്ള വിഷയേതായിരുന്നു?
എനിക്ക് മലയാളം
മലയാളോ? മലയാളം ഒത്തിരി എഴുതാനില്ലേ?
പക്ഷെ എനിക്കിഷ്ട. മലയാളം, ഹിസ്റ്റ, സോഷ്യല്.
ആഹ്
ആഹ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം
കണക്കിഷ്ടവായിരുന്നോ?
അയ്യോ കണക്കൊരു കണക്കാ ഞാ എനിക്കെറ്റുംഷ്ട്ടല്ലാത്തയാ.
എനിക്കും അതെ. കണക്കാണ് നമ്മക്ക് എത്ര പഠിച്ചാലും തലെ കേറത്തില്ല.
ഉം അതെ അതെ അപ്പഷ്ട്ടള്ളതോ
എനിക്കപ്പഴും സയൻസൊക്കെ ഇഷ്ടം
ആഹ് ബയോളജിയൊക്കെ എൻക്കി ഷ്ട്ട.
ആഹ് അത് നമുക്ക് പഠിക്ക്യാനൊരു എന്ത പഠിക്കാ പഠിക്ക്യാൻ നമുക്ക് തോന്നും. പിന്നെ എഴുതാന് എനിക്ക് മലയാളം മലയാളം ഭയങ്കരവായിട്ട് ഇഷ്ട്ടവായിരുന്നു. മലയാളവും ഇതുപോലെ ഏഹ് ബയോളജിയെക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവായിരുന്നു. പിന്നെ നമ്മള് പ്ലസ്ടുവൊക്കെ കഴിഞ്ഞഴ് യുമ്പത്തേനും ആഹ് സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പതിന്റകത്തും പിന്നെ ഈഹ് ബയോളജിയന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട് സുവോളജിയുണ്ട് ബോട്ടണിയുണ്ട് ആഹ് അപ്പം അങ്ങനെം
എനിക്ക് സുവാജിയാണിഷ്ടം
ആഹ് നീയും സയൻസായിരുന്നേ എട്തിരുന്നേ?
ഞാൻ സയൻസെടുത്തിട്ട് പിന്നെ അത് പഠിക്കാം പറ്റായിട്ട് മാറ്റി. മാറ്റിട്ടെടുത്തതാണ്. ഉം
ആഹ് എനിക്ക് രണ്ടും ഇഷ്ടവായിരുന്നു. സോളജി ഇഷ്ടവാരുന്നു ബോട്ടണി ഇഷ്ട വായിരുന്നു. നമക്ക് കൊറച്ച് ഇൻട്രസ്റ്റ് സ്റ്റ് വരും. പഠിക്കാനെകൊണ്ടെ നമുക്ക് മറ്റു എനിക്ക് കെമിസ്ട്രിം ഫിസിക്സൊന്നും അത്ര കെമിസ്ട്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉം കെമിസ്ട്രി ഭയങ്കര പാടായിരുന്നു. ഫിസിക്സും ബുദ്ധിമുട്ട് ട്ടായിരുന്നു അതുപോലെന്നെ കണക്കും ഉം ഭയങ്കര ബുദ്ധിമു അത് പ്രത്യേകിച്ച് നമ്മള് സയൻസ് എടുത്ത് കഴിഞ്ഞാല് ഏഹ് കൊറച്ച് പാടാണ് സയൻസ്ത് പേരേ ഉള്ളു.
വേ വേറെ ണ്ട് ട്ടാനോ ഇന്റെ ഇമ്മേ ആലോചിക്കാൻ വയ്യ
ആഹ് ബാ ട്ടാൻ കോസ് ഉം അങ്ങനെ കൊറേ ഉണ്ട്
ഉം
സൈന് ടാന് കോസ് ടാൻടീറ്റ കോസ്റ്റീറ്റ അതൊക്കെ എന്ത് സത്യം അതൊക്കെ ഇപ്പ ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാ എന്തിന ഇതൊക്കെ പഠിച്ചത് പോലും ഒള്ള ഇതില്ല
അതെ
അപ്പൊ ഈ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത ഏതായിരുന്നു
ഞാൻ മലയാളം
ആഹ് ഞാൻ ഹിന്ദി എടുത്ത
ഹിന്ദി ഒരു എനിക്ക് ആദ്യക്കെ ചെറുപ്പത്തിലൊക്കെ ഈസിയാണ് പിന്നെ അങ്ങോട്ട് ഭയങ്കര ടഫ് ആയി
ആ ഞാാന എാ വെച്ചാല് നമ്മൾ ഈ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എന്തായാലും മലയാളം പഠിക്കുന്നെ ഹിന്ദി പഠിക്കും ഹിന്ദി ആഹ് ഹിന്ദി പഠിക്കു ആഹ് അൻ പക്ഷെ ഏഹ് നമുക്ക് ഈ മലയാളം എഴുതുന്ന പോലെ തന്നെ ഹിന്ദി എഴുതണം അത്രയും മാർക്ക് തന്ന ഉണ്ട് രിക്കും ഇപ്പം മലയാളം എൺപതിലാണെങ്കില് ഹിന്ദി എൺപതിലാ നമ്മള് ചാരിക്കും കൊറച്ച് എഴുതാ മതി പക്ഷെ മലയാളത്തിന് അത്രയും വിസ്തരിച്ച് എഴുതണ്ട
ആഹ് ആഹ് ആഹ്
ആഹ് അത് പിന്നെ കുറച്ച്കൂടെ എനിക്ക് തോന്നും കുറച്ച് കൂടെ അപ്പം നമ്മക്ക് എന്താ പഠിക്കാനെക്കൊണ്ട് നമ്മൾ ഇത് മലയാളം നമുക്ക് ഓൾറെഡി അറിയാലോ പ്പ ഹിന്ദി പഠിക്കയാണെങ്കിൽ കുറച്ചും കൂടെ വേറൊരു ഭാഷ പഠിക്കാന്നുള്ളര് തിലാണ് ആഹ് അതെങ്ങനെ ഇതിലാണ് നമ്മള് ഹിന്ദി എടുത്ത് തന്നാ ഹിന്ദി ഒന്നും സെക്കൻഡ് ലാംഗ്വേജ് യിട്ട് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് പഠിച്ചത് എന്തായാലും വല്യയ കുഴപ്പില്ലായിരുന്നു ഹിന്ദി ഉം
എങ്ങനെങ്കും ഒരു എ പ്ലസ് ണ്ടെങ്കി മലയാളത്തില് മാത്രയ്രിക്കല്ലോ നമ്മള പ്രതീക്ഷ അയോണ്ട് ഞൻ എടുത്ത് ആ പരീക്ഷ തകർന്ന്ല അതില് മാത്രം ഏ പ്ലസ് ണ്ട് മ് കാരണം വേ ഒന്നിലും ന് ക്ക് ഉറപ്പേന്നു അത് വേറെ ഒന്നിലും കിട്ടൂല മലയാളവും ഇല്ലെങ്കി പിന്നെ വീട്ടിൽ കേയറൻ പറ്റും
ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ന നമ്മളേക്കാളിലൊക്കെ കുറച്ചും കൂടെ അവര് കാര്യങ്ങളൊക്കെ പഠിച്ചു കൊ ചില ആ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൽ കെ ജി യു കെ ജി അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒന്നാം
ആഹ് അല്ലെ എന്റെ ന്തൊക്കെ എൽ കെ ജി യു കെ ജി ഒക്കെ ഇണ്ട് പക്ഷെ ഞാൻ എന്നെ അംഗനവാടി ചേർത്തിന്നേള്ളു എൽ കെ ജി ഇംഗ്ലീഷ് മീഡീയം പഠിക്കാൻ വേണ്ടിയിട്ട്ള്ള പോലെ
ആഹ് ആഹ് എന്നെ അങ്കവാടി വി അങ്കവാടി വീട്ടിട്ടുണ്ട് പക്ഷെ എൽ കെ ജി യു കെ ജി ഒന്നുല്ല നേഴ്സറി ഉണ്ടായിരുന്നു അന്ന് നഴ്സറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ആഹ് നഴ്സറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഏഹ് പിന്നെ
ഉം
ഒന്നാം ക്ലാസ്സിലോട്ട് പിന്നെ അങ്ങ് ചേർക്കുയിരുന്നു
ആഹ് അതെ എന്റെ അംഗലവാടി ര ണ്ട് കൊല്ലാം കഴിഞ്ഞിട്ട് ആ ഒന്നാം ക്ലാസ് ർ
ആ രണ്ടു കൊല്ലം ഇുന്നോ
രണ്ട് കൊല്ലം ഇര്ന്ന് ആദ്യം പഠിക്കാ പഠിക്കാനൊന്നുല്ലാ വെറുതെ ഇരുത്തൂല്ലേ
ആഹ് ആഹ് ആഹ് രണ്ടര നമ്മൾ എഴുത്തരൊക്കെ ഇ ഇരുത്ത കഴിഞ്ഞിട്ട് എഴുത്ത് ഫസ്റ്റ് എഴുതത്തില്ലേ അത് കഴിഞ്ഞിട്ട് മടിയൊക്കെ മാറാനകൊണ്ട്
ആഹ് അതെ അപ്പ ങ്ങനെ വെറ്തെ അപ്പൊക്കെ നല്ല രസേര്ന്നു പാട്ടൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരുന്നാ മതി തിയല്ലോ പിന്നെ ചേർ തയപ്പം ഇന്ക്ക് ഭയര മടിയേയ്ര്ന്നു പറ്ഞ്ഞ് ആഹ് ഇതല്ല ഞാൻ പഠിച്ച സ്കൂള് ന്ന് റ്ഞ്ഞാണ്ട് ഞാൻ ന്ക്ക് ഇങ്ങോട്ട് വരണ്ണംന്നായി
അന്നൊക്കെ നമ്മക്ക് വിഷമോ അല്ലേ നമ്മളെ കൊണ്ടാക്കുമ്പോ നമുക്കങ്ങ് ഭയങ്കര വിഷമോ കാരണം അച്ഛന്റെ അമ്മയുടെ അടുത്ത് നമ്മള അങ്ങന മാറി നിന്നിട്ടില്ലല്ലോ പെട്ടെന്ന് കൊണ്ട് നമ്മള ഒരു തോട്ട് വിടുമ്പോഴത്തേനും പഠിക്കാനാന്ന് പറഞ്ഞ ഇപ്പൊ അതൊക്കെ ആലോയിക്കുമ്പോ ചിരി വരും എന്നാലും അന്നത്തെ മാനസികാവസ്ഥ ഭയങ്കര ഒരു
ശരിയാ ഉം
പ്പത്തെ കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നും അത്രയൊന്നും ഇല്ല അവർക്ക് ആഹ് ഒരു ഇതില്ല നമ്മുടെ അത്രയെന്നും ഉം ഒരുപാട് വ്യത്യാസ്യം ണ്ട്
സ്കൂളിൽ തന്നെ റീൽസ ഒക്കെ എടുക്കുന്ന പോലെയൊക്കെ അവരെ ആക്റ്റീവ് ആക്കാനുള്ള രീതിയിലൊക്കെ ണ്ടല്ലോ
ആഹ് അതന്നെ ആഹ് അവര് മെന്റലി മെന്റലി അവര് നല്ല സ്ട്രോങ്ങാണ് നമ്മളെക്കാൾ ആ നമ്മക്ക് പണ്ട് മൊബൈൽ എന്താണെന്ന് പോലെ അരുത് പക്ഷെ ഇപ്പോഴത്തെ ഒരു രണ്ട് വയസ്സ് രണ്ട് വയസ്സ് വേണ്ട ഒരു ഒന്നര വയസ്സൊക്കെ കഴിയുമ്പഴത്തേന് മൊബൈല് ങ്ങനെ യൂസെയ്യണോന്ന് അവർക്കറിയാ നല്ല രീതില് അമ്മക്കാപ്രായത്തില് ഒന്നും അറിയത്തില്ലായിര്ന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോം പണ്ടത്തെ കുട്ട്യാളെക്കാളും ഇപ്പഴത്തെ കുട്ട്യാളൊക്കെ നല്ല മെന്റലി ആണെലും ഫിസിക്കലി ആണെലും നല്ല എ വ്യത്യാസം ഒരുപാട് വ്യത്യാസൊണ്ട്
അതെ അതെ അതെ
ഉം അത് സ്കൂളുകളിലാണെങ്കിലും അത് അവരെ ഒരുപാട് അയ്ന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പണ്ടത്തെ വിദ്യാഭ്യാസത്തിനേക്കാളിലും ഇപ്പഴേ അവര്ടെ അതൊക്കൊന്ന് ശെരിയാക്കാനെ കൊണ്ട് ഒരുപാട് സർക്കാർ സ്കൂളുകളൊക്കെ ആന്നേലും ഒരുപാട് പുതിയ കോഴ്സുകളും അങ്ങനൊക്കെ വന്ന്ട്ടുണ്ട് പിന്നെ ടീച്ചർമാർക്കൊ ക്കെ പ്രത്യേകം എന്തോ ക്ലാസ്സൊക്കെ കൊട്ത്ത് കുഞ്ഞുങ്ങളോടെങ്ങനെ പെരുമാറണം
ആ അതെ അതാണ് ഏറ്റവും നല്ലത്
ആ പിന്നെന്തുവാ പേടി തന്നോ നമ്മളൊന്ന് പർഞ് രണ്ടാമത്തതിന് അടിയായിരുന്നു പണ്ടൊക്കെ ഇപ്പഴത്തെ കുഞ്ഞുങ്ങളെ അടിക്കാനൊന്നും പാടി
ഉം അതെ അതെ എക്ക് കൊർച്ച് ചെർതാവ്ന്നവരെ ഒരാറാക്ലാസ് വരെ എനിക്ക് നല്ല നുള്ളൊക്ക കിട്ടിണ്ട് പിന്നങ്ങോട്ട് പിന്നെ വല്യ പിള്ളേരായതോണ്ട് അടിക്കൊന്നുല്ല പക്ഷെ ഭയങ്കര നോക്കി പേടിപ്പിക്കുകായിരുന്നു
ആ ഞങ്ങക്കൊക്കെ പത്ത് വെരെ നല്ല അടി കിട്ടിട്ടുണ്ട് പത്തല്ല പ്ലസ് ടു വെരെ അടി കിട്ടിട്ടുണ്ട്
ഏയ്‌ നമ്മളൊന്നുങ്ങനെ അടിക്കൊന്നുല്ല അട്
ഉം അടിക്കും അന്നൊക്കെ അടിക്കായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ ആ പിന്നെ പിന്നതൊക്കെ മാറിയത് ഇപ്പം ഇപ്പൊന്നും അടിക്കത്തില്ലട്ടോ എന്നാലും അടിക്കും എന്റെ മോന് ശെരിക്ക് കിട്ടും
ആ ചെ അടിച്ചും വളരണം അങ്ങനീം പറയും
അന്ന് അത് അത് വെച്ച് നോക്കുമ്പം ഈ അടിച്ചു വളർത്തിയ പിള്ളാര് എനിക്ക് തോന്ന്ന്നു അത്രേം ഒരു ക്രിമിനൽ മൈൻഡോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പഴ്ത്തെ പിള്ളേർക്ക് ഒന്നും ഈ അടിക്കാതെ വളർത്ത്ന്നോണ്ടെന്നെ അവർക്ക് ഒരടി കിട്ടിക്കഴിഞ്ഞാ ആ വാശി കൂടുതലും എന്തൊക്കെ കാണിക്ക്ന്ന് മൊബൈലെടുക്കരുതെന്ന് പറഞ്ഞാല് ഒടനെ പോയി എന്താ ചെയ്യ്ന്നേ അതുപോലെ ടീച്ചർമാര് പറഞ്ഞ അനുസരിച്ചില്ലെ അവരൊന്ന് വഴക്ക് പറഞ്ഞാ പിന്നെ അവരങ്ങ് പോയി ഓരോന്നെല്ലങ്ങ് ചെയ്യാ ആത്മഹത്യ ചെയ്യുന്നു അവർക്കഒന്നും ആ അവർക്ക് അത് മെന്റലി അവർക്ക് എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഇ അടിക്കാതെ വളരുന്നേന്റെ ആയിരിക്കും ഒരാള് ദേഷ്യ ശ്യപ്പെട്ട് കഴിഞ്ഞാ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല
ആ കഴിഞ്ഞ ദിവസന്നല്ലേ മേലെ കേറിരിന്ന്ട്ട് ഞാൻ ചാടും പോ
പ്പേരി തന്നില്ലെന്ന് പർഞ്ഞ്
അയ്യോ അതൊക്കെ ശെരിക്കും അടിച്ചു വളർത്താതതിന്റെ പ്രശ്
ആ അതാ പറഞ്ഞേ അങ്ങനൊരു കൊഴപ്പങ്ങൂടൊണ്ട്
അത് ശെരിയാ ഉം
ഉം ന്നാ ശെരി ഓക്കെ
ന്നാ ശെരി ആ ആ ശെരി